ഹലോ ഹലോ കേക്കുന്നുണ്ടോ ആഹ് നമ്മളൊക്കെ മഴയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും എല്ലെ മഴ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് പി ചുരുക്കം ആൾ കാരേ ഉള്ളൂ നമുക്ക് മഴ ഇഷ് ഇക്കവാണേ പക്ഷേ ചെല സമയത്തൊക്കെ നമ്മള് ഏഹ് നമ്മള് തന്നെ ഇഷ്ടക്കേടായിട്ട് പറയും ഓഹ് ഇതെന്തൊരു കഷ്ടാ ഇതെന്തൊരു മഴയാ രാവിലെ തൊടങ്ങിയ മഴയാ എന്നൊക്കെ പറയും ആളുകളെ വെശത്ത് മറിച്ച് വെയിലാണെങ്കിലോ ആളുകളു പറയും അയ്യോ വെയില് ആഹ് എന്തൊരു വെയിലാ ആഹ് മഴയാകുമ്പം മഴയെന്ന് പറയും വെയിലാകുമ്പം വെയിലെന്ന് പറയും ഉ തായിട്ട് ആൾക്കാർക്ക് മഴ പെയ്യുമ്പോ വെയിലു വേണമ്ന്ന് തോന്നലു വരും അയ്യോ വെയിലൊന്നു വന്നിരുന്നേ തുണിയൊക്കെ ഒണക്കായിരുന്നു പക്ഷേ വെയിലാണെങ്കി പറയും അയ്യോ എന്തൊരു ചൂടാ മഴയൊന്ന് പെയതിരുന്നെങ്കിലും ആളുകളു സിറ്റ് വേഷൻ അനുസരിച് കാലു മാറിക്കൊണ്ടിരിക്കും
ഉം ഓഹ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് മഴ
മഴ അതെ തോന്നുന്ന സമയത്ത് വരും തോന്നുമ്പ പോം എന്ന് നമ്മള് നമ്മള് വിചാരിക്കുമ്പം നമ്മളെ ഒന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ ആഗ്രഹിക്കും അയ്യോ ഇന്നൊന്ന് മഴ പെയ്തിരുന്നെങ്കിൽ അപ്പം മഴ പെയ്യത്തില്ല ഇതാണ് മഴയുടെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എല്ലാർക്കും മഴയൊക്കെ ഇപ്പം എന്ന് പറയുമ്പം ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ഒക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യാ എന്നുവെച്ചാൽ വീട്ടില് മൂടിപ്പൊതച്ചൊക്കെ കെടന്നൊറങ്ങാനൊക്കെ ഇഷ്ടപെടുന്നൊരു സമയാ അത് മഴ
അതെ
ആഹ് മഴയത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് മഴയത്ത് ഡാൻസ് കളിക്ക ക്കിഷ്ടപ്പെടുന്നവരുണ്ട് മഴയത്ത് പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന അങ്ങന് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഈ മഴേന്ന് പറയുന്ന സാധനം നമ്മളിപ്പം രണ്ടായിരത്തി പതിനെട്ടില് വന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് പ്രളയം
അതെ
എത്ര എത്ര കുടുംബങ്ങളാണ് ഇല്ലാതായത് അല്ലേ എത്ര എത്ര ജീവനുകളാ ആ ഉരുൾപൊട്ടല് ചൂര ആഹ് ചൂരൽ മലയിയില് അയോ അതൊക്കെ എത്ര എത്ര ജീവനികൾ എത്രയത്ര എത്ര ഈ ജീവ ജന്തുക്കള് ജീവികള് അവരെ ഈഹ് മനുഷ്യമ്മാര് എത്ര പേരാ മരിച്ചത് നമുക്ക് എന്ത് എന്തുവാരുന്നു ആ പ്രളയത്തില് സംഭവിച്ചതൊക്കെ തന്നെ കോ അത്രയും നാള് ആളുകൾക്ക് അത്രയും വീടും കാര്യങ്ങളൊക്കെ പോയി ഉരുൾപൊട്ടലായാലും വന്നപ്പം വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് നമ്മുടെ ഈഹ് നമ്മളിപ്പോ ഒരാള് മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക്‌ മരിച്ച് അയാടെ ബോഡി കാ കാണാനെങ്കിലും കിട്ടുന്നത്രേം ഭാഗ്യമാ ഇതു ഒരു ബോഡി പോലും കിട്ടാതെ വെറുതെ ഒരു കയ്യോ കാലോ കാര്യങ്ങളോ മാത്രോ ക്ക്‌ വിരലൊക്കെ വെച്ചിട്ട് ഏഹ് കിട്ടിയാ കിട്ടി അത് കിട്ടാത്ത എത്രയോ ഉണ്ട് ഇങ്ങേ അറ്റം ഗർഭപാത്രം വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇന്നറിയാവോ ആ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നോ അയ്യോ അതൊ ക്കൊന്നാലോചിച്ച് നോക്കിയേ നമുക്കതിപ്പം ഇപ്പം മഴ ഏഹ് കുൃത്യമായിട്ടത് പറയാൻ പറ്റത്തില്ല കാര്യം മനുഷ്യന്മാരുടെ ദുഷ്പ്രവർത്തി ഭൂമിയോടുള്ള ഭൂമിക്ക് താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറമാണ് ഇപ്പം മനുഷ്യമ്മാര് ചെയ്തോണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികള് അത് കാരണമാണ് ഈ പ്രളയം ഈ പണ്ണോള്ള ഉരുൾപൊട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈഹ് മലകളിലും കുന്നുകളിലും ഒക്കെ കൊണ്ടുപോയി മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞിട്ട് വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ കൊറെ കെട്ടി പൊക്കുമ്പം ആലോയ്ക്ക്ന്നില്ല ഒരു സമയത്ത് ഇത് ഇതെല്ലാം കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും എന്നുന്ന്
ഉം അതെ
അപ്പ ആളുകള് ആളുകളതിന്റെ അവറ്ടെ ഇതിന്
ഇതിനെയൊക്കെ റൊമാന്റിസീസീതാ മാത്രം പോരാ, ഇതിന്റെയൊക്ക ദൂഷ്യവശങ്ങൾ എന്താണും കൂട റിയണം. ഇപ്പൊ മഴയാണേലും.
നമുക്കിപ്പ എല്ലാ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ വേണം. മഴ വേണം, വെയില് വേണം. വെള്ളം വേണം. ഏഹ് എല്ലാം വേണം. വായു വേണം എല്ലാം വേണം പക്ഷെ ഒരു ലിമിറ്റിനപ്പുറം പോയാ നമുക്ക് അത് നമുക്ക് എന്താ പറയാ ഇപ്പൊ ഒരു ചൊല്ലുണ്ടല്ലോ അമി തായ അമൃതും വെഷവാണെന്ന് നമുക്കിപ്പം ആഹ് അമിതായിട്ട് കിട്ടിക്കഴിഞ്ഞ നമുക്കതിന്റെ പ്രയോജനം ഇല്ല അതുകൊണ്ട്. ദോഷല്ലാതെ പ്രയോജനം ഉണ്ടാവത്തില്ല. അപ്പം ഉം അപ്പൊ അന്ന് ആൾക്കാർക്കൊക്ക ഒരുപാട് പേരെ നഷ് നഷ്ടപ്പെട്ട് ഏഹ് സമയങ്ങള ഒന്ന് ആലോയ്ക്കണം. ഇപ്പൊ നമ്മളിപ്പം ഇങ്ങനെ വെറുതെ ഇരിക്ക്ന്ന്. ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും വന്ന് ഇതേപോലെ മരിച്ചു പോവാന്ന് പറഞ്ഞഴിഞ്ഞ ഈ ലോകത്തില് തന്നെ ഏറ്റവും എന്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത് ആഹ് നമ്മള് മരിക്കുമ്പം എന്താ വണ്ടിയിടിച്ച് മരിക്കുന്ന പോലെ ട്രെയിനിടിച്ച് മരിക്കുന്നതോ അല്ലാത്ത മരണങ്ങളൊന്നും അല്ല. ഏറ്റവും ഭയങ്കര കഠിനമായിട്ട് മരിക്കുന്ന മരണൊന്ന് പറ്ഞ്ഞ ശ്വാസം മുട്ടി മരിക്കുന്ന മര്ണൊന്ന് കേട്ടിട്ടുണ്ട്. ശ്വാസം മുട്ടി മരിക്കല്
ആഹ് ആഹ്
എന്ന് കേട്ട്ട്ടുണ്ട്. അത് സ ഉം നമ്മള് സാധാര്ണ ഇപ്പൊ വണ്ടി ഇടിച്ച് മരിക്ക, അല്ലെങ്കി ട്രെയിൻ കേറ ന്നൊക്ക പറഞ്ഞ ടക്ക് ന സെക്കൻഡില് കഴിഞ്ഞു പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹ് ഒരു സമയത്ത് ശ്വാസം കിട്ടാതെ ഉരുകി, ഉരുകി ഉുരുകി മരിക്ക്ന്ന ആണോലേ, ഭയങ്കരം.
ഉം ഭയങ്കര ഭയാനകായിട്ടുള്ളത
ട്ടാ മരണമാത്
ഉം
ഒര് സമേത്ത് നമ്മള് ശെരിയ നമ്മള് സ്കൂളിലൊക്ക വെക്കേഷൻ ഒക്ക കഴിഞ്ഞിട്ട്, സ്കൂളിലൊക്ക പോവുന്ന കാലത്തൊക്ക? ഭയങ്കരായിട്ട് നമ്മൾ എൻജോയ് ചെയ്തൊരു കാര്യാ മഴയത്ത് പോവുന്നത്. അല്ലെ പിന്നീ മ ഴത്തൊക്ക നമ്മള് മ്മള് കൂടുതലും ചൂട് ആഹാരങ്ങള് ഇഷ്ടപ്പെടുന്ന സമയവാ, പിന്നെ സ്കൂളിലൊക്ക പോവുമ്പഴ് ഇടി മിന്നലും. മഴയൊക്ക പെയ്ത് കൂട്ടുകാര്ടെ കൂടൊക്ക കളിക്കേം ബോട്ട് ഉണ്ടാക്കി വെള്ളത്തിലിടാ ക്ക ഇതൊക്കെ ഒരു കാലവായിരുന്നു.
അല്ല ഇപ്പഴും ചെയുന്നവരു ഉണ്ട്.
ആഹ് ഇപ്പഴും ചെയ്യുന്നവരുണ്ട്. പിന്നെ മഴ സമയത്തൊക്ക യാത്ര യ്യാനും, പിന്നെ ഈ മലകള് പോല കുന്ന് അങ്ങനെയൊക്ക ഉള്ള സ്ഥലങ്ങളിലൊക്ക പോയി ഇതൊക്ക കാണാനും കാണാനൊക്ക നല്ലത അതേപോലെ നമ്മ നമ്മടെ സേഫ്റ്റി നമ്മൾ ഒറപ്പാക്കണം. അല്ലെ
ആ
ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളും കാര്യങ്ങളൊ ഒക്കെ ഉണ്ടാവും. അതേ അത് പോലെ ഈ മഴ സമയത്തൊക്കെ എല്ലാരും ആ
എന്തെങ്കിലും ആ പകടങ്ങൾ ഉണ്ടാകാതിരിക്കത്തില്ല. പായല് കെട്ടി കിടക്കുന്നുണ്ടായിരിക്കും. തെന്നും. നല്ല ഇപ്പൊ ഹൈക്കിങ്ങിനൊക്കെ പോകുന്നവരാണെങ്കിൽ പറയണ്ട സൂക്ഷിച്ചും കൊണ്ട് പറഞ്ഞെങ്കിൽ മഴയുടെ ആ ഒരു അത പറഞ്ഞ റൊമാന്റിസൈസ് ചെയ്തിട്ട് അതിനെ മഴ കിടിലം എന്നും പറഞ്ഞ് പുറത്തോട്ടറങ്ങി നടക്കാൻ പറ്റും ഇപ്പ തന്നെ റോഡുകളുടെ അവസ്ഥ ആ് ചെളിവെള്ളം കൊണ്ട് നിറഞ്ഞിട്ട് റോഡ് ഏതാ കുഴി ഏതാ ഇതാ ഒന്നും അറിയാ പറ്റത്തില്ല അത് തന്നെ എന്തോര അപകടങ്ങൾ ഉണ്ടാക്കി വെക്കുംന്ന് അറിയാമോ?
ഉം അതേ പോലെ തന്നെ ആഹ് അതേ പോലെ അന്നെ ഈ വെള്ളച്ചാട്ടങ്ങളിലക്കെ ആൾക്കാരൊക്കെ പൊ നമ്മളിപ്പോ കേക്ക്ന്നേ വെള്ളത്തില് എറങ്ങരുതാന്ന് പറഞ്ഞിട്ടും ആഹ് വെള്ളത്തിലൊ എറങ്ങിയിട്ട് പോന്നത് അപ്പൊ എന്താ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാ ആഹ് ഒന്ന് ചിന്തിച്ച് നോക്കാണേ ഈ വെള്ളം എന്ന് പറഞ്ഞാ സാധനത്തിന് ഒര് രൂപമി ല്ലാ ആകൃതി ഇല്ല ഒന്നും ഇല്ല ഒര് നെറും ഇല്ലാ ഒന്നുയില്ലാ പശേ നമ്മളെ കൊല്ലാനോള്ള ശേഷി അതിനേണ്ട്
ഒണ്ട് അതാ നേരത്തെ പറഞ്ഞേ അമൃതാ അമിതമായല് അമൃതം വെശാന്ന് ഇപ്പാ മഴയാണേലും വെയിലാണെലും എന്ത് ഏത് കാലാവസ്ഥയാണെങ്കിലും അമിതമായി കയിഞ്ഞ് കയിഞ്ഞാ പ്രശ്നാ ഇതെല്ലാം അമിതാ ക്ക്ന്നാര മനുഷന്മാരന്നാ
മനുഷ്യൻമാര് അന്നാ
സാധാരണ കേ കേരളത്തി ഒണ്ടാര്ന്നാ കൊല്ല വർഷം അല്ല ഇപ്പം വന്ന് വന്ന് ഒള്ളത് ഇപ്പം ബയങ്കര മഴയാണ് എനിക്ക് തോന്ന് ഇ ഈ പ്രാവശ്യം മാത്രാണ് ഇത്തിരി കൊറഞ്ഞ മഴ കിട്ടിയത്
ഉം അതേ പോലെ തന്നെ നമ്മടെ ഈ മത്സ്യത്തൊഴിലാളികളോ ഒടൊക്കെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ പോകര്തെന്ന് പറയും എന്ന് വെച്ചാ അന്തരീക്ഷം അത്രയും രൂക്ഷമായിട്ടിരിക്ക്ന്നാ
ഉ ട്രോളിംങ് നിരോധനം
ഉം കരേല് ഇപ്പം ഇങ്ങനെ ഇരിക്ക്ന്ന് നമ്മക്ക് ഇങ്ങനെ ഇര്ന്നിട്ട് പോലും ഈ മഴ സമയത്ത് ഒള്ള തണുപ്പ് കാര്യങ്ങളു കാ റ്റും പ്രശ്നങ്ങളൊന്നും നമ്മക്ക് സഹിക്ക്യാൻ പറ്റത്തില്ല അപ്പേ ഈ കടലിലൂം പോന്നാവറേ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക് കടലാ എന്ന് പറയ്മ്പോ ഇങ്ങനെ കെടന്ന് ഓളം ആഹ് തിരമാല ള് ഇങ്ങനെ വന്നൊണ്ടിരിക്ക്ന്നാ സമയവും ഇപ്പെ ഈ കടലില് ഈ പറഞ്ഞോലെ കാറ്റും മഴയും എല്ലാം കൂടെ ഒര്മിച്ച് വെരുമ്പോഴത്തേക്കോള്ള എന്തൊരു ബയാനകമായിരിക്കും ആഹ് സമയം അത് കൊണ്ടാണ് ഇവരോട് പോകര്തോന്ന് പറയ്ന്നത് പശേ ആൾക്കാര് ഇത് കേക്കൂവേ കേക്കത്തില്ല അവര് പോയി ചെയ്യും അപകടങ്ങള് വെരികയും ചെയ് ആളുകള് മരിക്ക്യായും ചെയ്യം എത്ര എത്ര നമ്മള് കേക്ക്ന്നാത് ഓരോ സീസാ കള് കേക്കാം പിന്നെ ഒര് സമയത്ത് ഒ കി ഓക്കി വന്നാ സമയത്ത് ഇത് പോലേ അല്ലാര്ന്നോ കൊറെ ആൾക്കാര് മ മരിച്ച് പോയില്ലോ
ഇപ്പൊ വല്ല്യായ ദുരന്തം ഇനി ഒണ്ടാവാൻ പോന്നാത് മറ്റേ മഞ്ഞുരുകിട്ട് മഞ്ഞരുക്കിയിട്ടോള്ള വിഷയാണ് ഇപ്പൊ നമ്മടെ കടൽത്തീരത്തിന്റെ അങ്ങേറ്റം എന്ന് പറഞ്ഞ് സൊമാലിയന്ന് പറഞ്ഞാ ദീപാ അപ്പൊ അവടെ അന്റാർടിക്കിയാക്കെ ഉരുകി ഉരുകി ഇപ്പം വല്ല്യായ വല്ല്യാ ഇതിവുന്നോണ്ട്
ലോകം എനിക്ക് തോന്നന്നും ഒര് ഓൾമോസ്റ്റ് അവസാനിക്കാറായി പിന്നെ പിന്നെ എന്ന് പറഞ്ഞാ സുനാമി പോലെള്ളാ കാര്യങ്ങളൊക്കെ സുനാമി ഒക്കെ വന്നാ തീർന്നു ഒറ്റാ നിമിഷം കൊണ്ട് എല്ലാം കയിയും
ഉം
ഉം അയ്യോ സത്യം പറഞ്ഞാ ഇങ്ങനെ പറയ്മ്പം പേടി വേര്ന്നോണ്ട് ആഹ് കടലൊക്കെ താമസിക്കുന്നാ അട്ത്തൊക്കെ ഉള്ളവരൊക്കെ തന്നാലും
ഇപ്പം അന്തരീക്ഷത്തില് ഒര് വല്ലാത്ത മഞ്ഞ് പോലത്തെ ഒര് സാനം രൂപപ്പെടുന്നോണ്ട് ഇവടെ ഇവടെയൊക്കെ പയങ്കര ആക്റ്റീവാണ് ആ സാനം
ആന്നോ
ആഹ് ഇവടെ ഇപ്പം കടലന്തരീക്ഷത്തിന്റെ ഫുൾ ഒര് മാറ്റം ഒണ്ട് അന്തരീക്ഷം മൊത്തം മറ്റേ അമ്മ ഇല്ല അഞ്ച് മണിക്ക് എണ്ണിക്കുമ്പോ ഉള്ളൊരു കാലാവസ്ഥയില്ലേ ആ കാലാവസ്ഥയാണ് ഇപ്പൊ പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും ആ സംഭവം ഈ മഞ്ഞു മല ഉരുകി ആ കടലിനോട് അടുക്കുന്നു എന്നുള്ളത
ആണ്ലെ
ഉം അതെ ഈ നമ്മുടെ മൗണ്ടൻസ് ഉണ്ടായതും അങ്ങനെയാണല്ലോ ഇന്ത്യും ആ് ഇന്ത്യയുടെ ഐ മീൻ ഈ അറേബ്യൻ സീയുടെ അപ്പുറത്ത് സൊമാലിയന്ന് പറഞ്ഞ ദീപ അപ്പൊ അയിന്റെ അടുത്ത് കിടക്കുന്നത് ഈ മഞ്ഞുമലകള അതിങ്ങനെ ഉരുകി ഉരുകി വരുവാ അയിന്റെ ആാണ് ഈ അന്തരീക്ഷത്തിലുള്ള മാറ്റമൊക്കെ അപ്പം ഒന്ന് ആലോയിച്ച് നോക്കണം കടലിൽ പോകുന്നവർക്കിത് എത്രത്തോളം മനസ്സിലാവും
അതെ
അതുകൊണ്ടൊക്കെയാണ് ഈ ട്രോളിങ് നിരോധനംന്ന് പറഞ്ഞ സാധനം തന്നെ ഉണ്ടായത്
പിന്നെ ആ സമയത്തൊക്കെ ഒരുപാട് ഈ മീനും കാര്യങ്ങളും മുട്ടയിടലും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ടുള്ള സമയം അപ്പൊ ഈ കുഞ്ഞ് മീൻ മത്സ്യങ്ങളെയൊന്നും പിടിക്കരുത് അങ്ങനെയു ഉണ്ട് അതും കുറ്റവാ അതും ഇതിന്റെ ഭാഗവാ ഉം ഹം ഒരു ഒന്നോർത്ത നമ്മളിപ്പോ എല്ലാ കാര്യം എടുത്താലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടന്ന് പറഞ്ഞ സത്യവാ നമുക്ക് ഇഷ്ടമായിരിക്കും പക്ഷെ അത് സാര ആ കാര്യം തന്നെ നമ്മളെ തിരിച്ചടിക്കും
അതെ തീർച്ചയായിട്ടും തിരിച്ചടിക്കും
ഉം ഇനി ഒരേ ഒറെേ പിള്ളോരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്കൊക്കെ കടൽ ഇഷ്ടവാ കാണുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ അപ്പൊ ഈ പേടിയില്ലാത്ത പിള്ളോരൊക്കെ ആണെങ്കിലും കടലിൽ കുളിക്കാനന്നും പറഞ്ഞു പോവും പോവുന്ന ക്കില് പോവാ അങ് കടല് പിടിച്ചൊണ്ട് പോകും ഒന്നും പറയാനില്ല
ഒരു തിരയടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ മനുഷ്യൻ
അത്രയേ ഉള്ളു ഈ അടുത്ത് നമ്മുടെ നാട്ടില് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് എന്തോ ഇതേപോലെ പിള്ളേര് കടലിൽ കളിച്ചിട്ട് ഒരു രണ്ട് പിള്ളേര് പോയി ഒരെണ്ണത്തിനെ കിട്ടി ഒരു കൊച്ചു പോയി മരിച്ചുപോയി പിന്നീട അയിന്റെ ബോഡി കിട്ടിയത്
ആഹ
കടലിൽ ഒരു ബോഡി അടിഞ്ഞു അപ്പം ഇങ്ങനെ ആളുകള് ചിലര് ആത്മഹത്യ ചെയ്യുന്നതുണ്ട് ചിലത് ഈ പിള്ളോരൊക്കെ കളിക്കാൻ പോകുന്നതാണ് പിള്ളേരൊന്നും അങ്ങനെ മന ചിലരൊക്കെ അല്ലല്ല ഇച്ചിരി കൂടി മുതിർന്നവരെ അങ്ങനെ
തിരെടെ ആഘാതം പോലല്ലേ ഇല്ല എങ്ങനെയാണെന്ന് നമുക്ക് ഇങ്ങനെ പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും
അതാ എന്തെയ്യാൻ പറ്റും നമുക്ക് സന്തോഷ ഉണ്ടാക്കുന്ന കാര്യം തന്നെ നമ്മളെ കരയിപ്പിക്കും മഴ അതൊരു എക്സാമ്പിൾ ആണ്
അതെ
പിന്നെ മഴ സമയത്താണ് ഒരുപാട് ഈ അസുഖങ്ങളും കാര്യങ്ങളും പടരുന്നത് കൊതുക് സംമ്മധം വെള്ള കെട്ട് വെള്ള ക്കെ ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് ആഹ് പിന്നെ എന്തേലും മുറിവൊ കാര്യങ്ങളും നമ്മുടൊക്കെ ഇപ്പൊ ഉണ്ടാവുമ്പോഴത്തേക്ക് അത് ഇൻഫെക്ഷൻ ആകുക പിന്നെ പനി ചുമ ജലദോഷം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള സമയം അല്ലാത്ത സമയങ്ങളിലും ഉണ്ട് വേനൽ സമയത്തു ഉണ്ട് പക്ഷെ കൂടുതലായിട്ടുള്ളത് ഈ മഴ പോലത്തെ സമയങ്ങളിലൊക്കെയാ ഒരുപാടായിട്ടുണ്ടാവുന്നത്
ഉം
പിന്നെ ആളുകള് സ്വയം ശ്രദ്ധിക്ക അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ നമ്മളിപ്പം ലോകത്ത് എന്തേങ്കലുഒക്കെ നടന്നാലും ഇപ്പൊ നമുക്ക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മള് മനഷ്യന്മാരാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളത് അനുഭവിക്കുക അല്ലാതെ വേറെ വഴിയില്ല
അതെ
എത്ര എത്ര ആൾക്കാരുടെ ഈ ഡോക്യൂുമെന്റ്